ഓഹ് എന്തൊക്കെയുണ്ട് വിശേഷം. ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം ഇങ്ങളോ? ആഹ്
ആഹ്... പിന്നെ എന്താണ് രാത്രിയൊക്കെ ആയി. എന്താണ് രാത്രി പരിപാടികളെല്ലാം.
രാത്രി എന്താ പ്രത്യേകിച്ച് പരിപാടി ഒന്നുല്ല. ഫുഡ് കഴിക്കണം. ഒറങ്ങണം. അതൊക്കെ തന്നെ.
ഭക്ഷണം കഴിക്കാനായോ കഴിച്ചോ? അതോ..
ഇല്ല ഇല്ല, ടൈം ആവുണേള്ളൂ. അവിടെ കഴിച്ചോ?
ഇല്ല ഇല്ല നമ്മള് വൈകിട്ടന്നൊരു കൊറേയും കൂടി ലേറ്റ് ആകും.
ആഹ്, എന്താന്ന് സ്പെഷ്യൽ ഫുഡ്.
സ്പെഷ്യലൊന്നുല്ല. ഉച്ചക്ക് ഉള്ള ഉണ്ടാക്കിയതൊക്കെ തന്നെ ഉള്ളൂ. രാത്രിത്തേക്കും. ചോറ് മീൻകറി ഒക്കെ തന്നെള്ളു ആഹ് അങ്ങനെ. ഉം പിന്നെ ഇവിടെ മീൻ അധികമായിട്ട് കിട്ടുന്ന സ്ഥലമൊക്കെയാണ് പക്ഷെ ഇപ്പ ഇങ്ങനെ ട്രോളിംഗ് കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുകയാണല്ലോ.
ആഹ് ആഹ് അതെ
ഇപ്പ കിട്ടല് ഇച്ചിരി കൊറവ്
ആ ഭക്ഷണൊക്കെ ഒണ്ടാക്കാറുണ്ടോ?
ആ വല്ലിയ കൊഴപ്പമില്ലാണ്ടൊക്കെ ഒണ്ടാക്കും.
ആഹ് ആഹ്
ആ അത്യാവശം നല്ല ടേസ്റ്റ് റ്റിലൊക്കെ വരാറുണ്ട് അങ്ങനെ ഉം പിന്നെന്താ അപ്പൊ വീട്ടിലാരൊക്കെ മക്കളൊക്കെണ്ടോ.
ഇല്ല ഇല്ല ഇന്റെ കല്യാണന്നും കൈയിഞ്ഞിട്ടില്ലാ പഠിക്കാണ്.
ആണല്ലേ ആ ഓ ഓ ഓക്കേ ഓക്കേ അപ്പൊ. ഒരു ഒരാളള്ളൂ രണ്ടു വയസ്സായിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ആ എന്റെ വീട്ടിതന്നെയാണ്. ആഹ് ഇല്ല ഇവനുള്ളോതു കൊണ്ട്. അങ്ങനെ പോവാൻ പറ്റൂലല്ലോ ചെറുതല്ലേ രണ്ട് വയസായുള്ളു അപ്പൊ അതുകൊണ്ട്- ഉം ആഗ്രവുണ്ട് പോവാൻ പക്ഷെ ആള് വിടൂല്ല. ഇപ്പൊ ഞാൻ ഈ കോള് വിളിക്കാൻ തന്നെയായിട്ടേ ഏ ഒരു കണക്കിനാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരണത്. എപ്പഴും ഇങ്ങനെ തന്നെ അന്വേഷിച്ചു കൊണ്ടക്കെയിരിക്കും.
പി ള്ള ആദ്യമായിട്ടാണ് ഇതക്കൊക്കെ ഈ ഓൺലൈൻ ബിസിനസ്സ് പോലത്തെ ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആ ഇങ്ങൾള് കൊറെ ആയോ ഇതിൽ ചേർന്നിട്ട്?
ഇല്ല ഞാനും കൊറച്ച
ആഹ്
അങ്ങനെയൊക്കെ അപ്പം ആ -
ഇത
ആഹ് ഇല്ല കൊറച്ച് വളരെ കൊറച്ചേ ചെയ്തിട്ടുള്ളൂ അധികയിട്ടില്ല ആഹാ കൊറച്ചെയായിട്ടുള്ളൂ. അപ്പഴ് അങ്ങനെ പൊറത്തൊക്കെ ജോലിക്ക് പോണംന്നുണ്ട് ഉം അങ്ങനെ ഇരിക്കണ് ഇപ്പോഴേ ജോലിക്ക് പോയിക്കോട്ടാ അല്ല പോണെന്നുണ്ടെങ്കിലേ ഇപ്പോഴക്കെ പോവാൻ പറ്റ പറ്റുള്ളൂ കല്യാണത്തിന് കുട്ടിക്കൊക്കെ മുന്നേ അത് കഴിഞ്ഞാൽ പിന്നെ ആ പോകണം എന്ന് വിചാരിച്ച ച്ചാലും പോവാൻ പറ്റൂല.
ആഹ് ശരിയാ ശരിയാ ഉം ഇനി എന്തൊക്കെ കുട്ടിയൊക്കെ വലുതായിട്ട് പോവാലോ.
ആഹ് അതന്നെ വലുതാവാന്നൊക്കെ പറഞ്ഞാ സത്യം പറഞ്ഞ ഏ എത്രയന്ന് വെച്ചാൽ പിന്നെ നമ്മള് അങ്ങനെ അത്രയും കാത്തിരിക്കുമ്പോൾ നമ്മള് പഠിച്ചൊക്കെ മറന്നു പോ വില്ലെ അതും ഒരു പ്രശ്നാണ് കരിയർ ഗ്യാപ്പ് വരും അങ്ങനെയൊക്കെയ ഉള്ള പ്രശ്നങ്ങൾ. അതാണ് അങ്ങനെ അപ്പൊ.
വീട്ടിലിരുന്ന് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ പ്പൊ പോയി ചെയ്യണന്നൊന്നുല്ലല്ലോ.
അത് ഞാൻ പക്ഷെ എന്റത് മെഡിക്കൽ ഫീൽഡ് ആണ് അപ്പ പോവാതെ പറ്റൂല. ഇരുന്ന് ചെയ്യാനായിട്ടൊരു. അതന്നെ നിവർത്തിയില്ല അങ്ങനെ ഇപ്പൊ എന്താണ് ഇപ്പൊ ഡിഗ്രി. ഡിഗ്രിയാണോ പഠിച്ചുകോണ്ടിരിക്കനെ.
ആഹ ആ ഡിഗ്രി ആ ഡിഗ്രി
ഉ ഏത് ഇയർ ആയി ഫൈനൽ ഇയർ ആയോ?
എയ് ഇല്ല സെക്കൻഡിയറയിട്ടോള്ളു ഇപ്പോ
ആണല്ലേ എന്റെ അനിയത്തിമാര് ഫൈനലിയർ കഴിഞ്ഞ്
ആണോ ആഹ്
ആഹ് ഈ കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ആഹ് അതെ കഴിഞ്ഞ് അവരിങ്ങനെ വെയി റ്റ്യ്യണ് റിസൽറ്റും കൊറച്ച് സപ്ലൈക്കെണ്ട് അതൊക്കെയായിട്ട് ഇങ്ങനെ നിക്കണ്
ഉം അതൊക്കെ തന്നെ
വീട്ടിലാരൊക്കെണ്ടപ്പോ
വീട്ടില് ഇപ്പീംഇമ്മീ അനയത്തി അനിയമാരൊക്കെണ്ട് ഹലോ അനിയത്തി അനിയനു ആഹ് ഇപ്പിമ്മീ ഓക്കണ്ട്
കുറെ പേരുണ്ടോ നിങ്ങള് ഒരനിയത്തി ഒരനിയനോല്ലേ
രണ്ടാള്
ആഹ് ആഹ് ആഹ് ചെറിയ കുട്ട്യളായിരിക്കല്ലേ അനിയത്തിമാരൊക്കെ അതോ
എട്ടാം ക്ലാസ്സിലും അതേപോലെ രണ്ടാക്ലാസ്സിലൊക്കെ രണ്ടിലുണ്ടോ ഉം രണ്ടിലിണ്ട് രണ്ടിലിണ്ട്
അത് കൊള്ളാം ആഹ്
ഉം
അങ്ങനെ പിന്നെപ്പന്താണ് അപ്പൊ ഏഹ് ക്ലാസ്സൊക്കെ കയിഞ്ഞപ്പോ വെരും ഓഹ് മഴയാ ഇപ്പ ഇപ്പൊങ്ങനെ ഇവിടെ ഒരു മൂന്നാലിസായിട്ട് കംപ്ലീറ്റ് വെയിലാണ്
ആണോ ആ ഇവിടെ അങ്ങൻതന്നെ ഇന്നിപ്പോ ഇന്നലെ ആയിട്ട് നല്ല മഴ
കൊറെ നാളായിട്ട് മഴതന്നെ ആ മഴ തന്നൊയിരുന്നില്ലേ ഇപ്പിങ്ങനെ വെയിലായിട്ട് അത് വെയില് മാത്രല്ല നല്ല ചൂടുണ്ട്
ആഹ് ഇന്നലൊന്നും മഴണ്ടാന്നില്ലാ
രാവിലെ എന്തോ ഒറ്റ പെയ്യണ്ടുന്നോ ഒരുമണിക്കൂറെന്തോ അത് പിന്നാ
കഴിന്നില്ലേ മഴാ
അതെല്ലേ ഓ ഇവിടെ അങ്ങനെയല്ല ആണല്ലേ ഉം ഉം ഉം അയ്ശെരി പക്ഷെ ഈ വെള്ളം വരണെ വെള്ളം ഇപ്പൊ ഈ വെയില് വെരുന്നൂടി പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്തിട്ട് അങ്ങട് ആഹ്. പോവ്ണ് ആഹ് സത്യം പഷെ മഴപെയ്യുമ്പോ വല്ലാതങ്ങ് പെയ്യന്നൂണ്ട് നല്ല മഴ-
നല്ല മഴ ആണ്
ആ ഒരാ ഒരു നാലഞ്ചൂസം സം മും മുമ്പ് വരെയൊക്കെ നല്ല തണുപ്പ് നല്ല മഴ അങ്ങനെയൊക്കെ ആയിരുന്ന്.
ആഹ് കൊയപ്പല്ലാത്തെ തേന്നു
ആഹ് അതെന്നെ അതെന്നെ ഇപ്പ ഇങ്ങനൊരു ചൂടായി ശെരിക്കുപറഞ്ഞ വെയില് എന്ന് പറയുമ്പോ ചൂടാണങ്ങ്
ആഹ് വെയില് അറ്ഞ്ഞാ നല്ല വെയിലാണ് മഴാറ്ഞ്ഞാ നല്ല മഴിം രണ്ടൊര് ആഹ് അത്ണ്ടാവൂല ആഹ് അങ്ങനെയാണെങ്കി നല്ലൊരു ഒർക്കം കിട്ടും
ആഹ് അതന്നെ അതന്നെ അങ്ങനെ പോണ് കാലാവസ്ഥയുടെ കഥയൊക്കെ ഉം
ട്രാവലൊക്കെ ചെയ്യലുണ്ടോ?
ആഹ് കൊച്ച് കുഞ്ഞാ അങ്ങനായോണ്ടേ അങ്ങനെ അധികം പോവല് കൊറവാണ് അത് വെച്ചാ സ സത്യം പറഞ്ഞാൽ പോവലിനശഞ്ഞാഞെ പോവലുണ്ടോന്ന് ചോയ്ച്ചാ അത്യാവശ്യം നന്നായിട്ട് പോവലുണ്ട് എങ്കില് അങ്ങനെ പോവലൂല്ലാ എന്ന് വേണം പറയാൻ അങ്ങനെ അത് ചാഹ് ഒരുപാട് ദൂരെ വല്ലിയ വല്ലിയ ദൂരയാത്രയല്ല ഷോർട്ട് ആയിട്ടുള്ള നമ്മള് ചെറിയ ചെറിയ അടുത്തുള്ള ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെ സ്ഥലങ്ങളില് ആഹ് അങ്ങനെ പോവും.
ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പോവാറ് ലോങ്ങൊക്കെ വെക്കേഷൻ ടൈം ക്ലാസ്ല് അല്ലേ. ക്ലാസ് ആയതോണ്ട് പിന്നെ ഇപ്പ എവിട്ക്കും പോവലില്ല അങ്ങനെ. വെക്കേഷൻ ആയതോണ്ടേ..
ആഹ് ആഹ് ആഹ് ആഹ്
ഇക്ക ഇണ്ടാവകുമ്പോ പോകുന്നല്ലാതെ ക്ലാസ് ഇണ്ടാവുമ്പോളൊന്നും നടക്കൂല. ആഹ്
തൊടങ്ങി
ഉം പിന്നെ ഇനി ശനിം ഞായറും കിട്ടിയാ വെല്ലെ വൺ ഡേ ട്രിപ്പൊക്കെ പോയി
ആഹ് പോണം നമ്മളു അതെങ്ങനെ ചെറിയ വൺഡേ ട്രിപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇങ്ങനെ ഒരോ മൂന്നാല് മണിക്കൂർ അങ്ങനെയൊക്കെ ചെയ്യല് കാരണം ഇവൻ ഇങ്ങനെ പുറത്തൊക്കെ പോയിക്കഴിഞ്ഞാല് ഏഹ് പാർക്കിലൊക്കെ പോവ്ണെ ഇഷ്ടാണ് ഓഹ് ഊർന്നിറങ്ങണം എന്ന് ക്കൊ പറഞ്ഞിട്ട് സ്ലൈഡിലൊക്കെ കളിക്കാ അതൊക്കെയിണ്ട് പക്ഷെ ഏഹ് നമ്മള് ഇപ്പൊ വേറെ സ്ഥലങ്ങള് ഇങ്ങനെ വണ്ടീൽ കുറേ നേരം കുറചേരായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടി പോണന്ന് പറയും അപ്പൊ പിന്നെ അത് വാശിയാവും ആഹ് അതന്നെ വീട്ടിൽ പോണംന്ന് പറഞ്ഞിട്ട് പിന്നെ വാശിയാവും അപ്പൊ പിന്നെ ആഹ് അതന്നെ, അപ്പൊ പിന്നെ നമുക്ക് ആകെ പ്രശ്നാവും. വണ്ടിയിലിരിക്കും അത് ഒന്നാമത് ടുവീലറാണ് അപ്പൊ പിന്നെ ഇതിന്റെ ഇടയില് കിടന്നിട്ട് വാശി വണ്ടിയൊക്കെ ഓടിക്കുമ്പോ നമുക്ക് ആകെ പ്രശ്നാവും ഭക്ഷണം ഇല്ല ഇല്ല്യാ ആഹ് അവ ഇല്ല അവന് നമ്മളാദ്യമേ എല്ലാം കൊടുത്ത് ആഹ് കൊടുത്ത് പഠിപ്പിച്ചിരിന്ന്, കഴിക്കോന്നൊച്ചയിഞ്ഞാല് കഴിക്കുന്ന അളവൊക്കെ കുറവാണ് എന്നാലും നമുക്കിങ്ങനെ പ്രത്യേകം ഭക്ഷണായിട്ട് അങ്ങനെ ഒന്നും കൊണ്ട് ഇടുക്കണ്ട നമ്മള് എന്ത് കയിച്ചാലും ആഹ് അതെന്നെ അതെന്നെ. അത് നമ്മള് അങ്ങനെ തന്നെ ആക്കിയാതാണ് അല്ലെങ്കിൽ പിന്നെ പലരും ഇങ്ങനെ നമ്മള് കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഫുഡ് എടുത്തിട്ട് അത് ഇത് ന്നൊക്കെ പറഞ്ഞു നമ്മള് അത് ചെയ്യുമ്പോ നമ്മൾ എന്നും ആഹ് അതന്നെ നമുക്കിപ്പൊ ഒന്നും കൊടുക്കാതെ ആഹ് തന്നെ എരിവൊള്ളതാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം കൊടുക്കും എരുവും കൊടുക്കും മധുരവും കൊടുക്കും എല്ലാം തന്നെ കൊടുക്കും കൊടുക്കും അതെ ആഹ് ഒരു ടെൻഷൻ അതുകൊണ്ട് ഇല്ല സത്യം പറഞ്ഞാ അങ്ങനെ പിന്നെ കഴിക്കുന്ന അളവിന്റെ കാര്യത്തില് അതിപ്പോ ഇപ്പോ നമ്മക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂലാ അല്ലാത്ത പിള്ളേരും അങ്ങനെ തന്നെയല്ലേ എല്ലാ കുട്ടികൾ അങ്ങനെ തന്നെ വലുതുകമ്പോ ശരിയാകും വിചാരിക്കാം അതെ അതെ ഉം അങ്ങനെന്നെ പിന്നെന്താണ് പിന്നെയിപ്പാ എന്താണ് ശനിയും ഞായറൊക്കായിട്ട് വല്ല കല്യാണങ്ങളോ അങ്ങനെ എന്തെങ്കിലുലൊക്കെ ഉണ്ടോ
ഏഹ് ഇടക്കും തലക്കൊക്കെ ഇണ്ടാവലുണ്ട് അല്ലെങ്കി വെറുതെ വീട്ടിലിരിക്കും അങ്ങനേ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കും അതൊക്കെ തന്നെ അല്ലേ വെറുതെ
ടീവി ഒക്കെ കാണും
ടിവിയില്ലാ അധികം ഫോണിൽ തന്നെ കാണല് ടിവി ഇണ്ടായിരുന്നു ഇപ്പൊ പൈസ കയറ്റിട്ടില്ല ക്ലാസായത് കൊണ്ട് ആരും കാണ കാണുല വെക്കേഷന ഒക്കെയാണെങ്കി കൊഴപ്പല്ല ആഹ് വെക്കേഷൻ ടൈമിലാണ് കയറ്റല് ആഹ് ഇപ്പോ ഫോ ഫോണിലുണ്ടല്ലോ എല്ലാതും ഹോട്ട് സ്റ്റാറിലാണെലും എല്ലാത്തിലും ഉണ്ടല്ലോ
അപ്പൊ കുഞ്ഞി പിള്ളേരൊക്കെ എന്ത്യ്യും അവരൊക്കെ ഫോണില് നോക്കുയിരിക്കും
ആഹ് ഒരായിന് ക്ലാസ്സിലല്ലേക്കാരം അധികം പിന്നെ വന്നാ ആഹ് ജസ്റ്റ് കൊറച്ചേരം നോക്കി ഇരിക്കും പിന്നെ ഉറങ്ങ കൊറച്ചേരം കളിക്ക അതൊക്കെ തന്നെല്ല ഒരു ദിവസം കഴിഞ്ഞില്ലേ ആഹ്
അത് ശരിയാണ് നേരത്തെ ഉറക്കുവല്ല കുട്ടികളൊക്കെ നേരത്തെ പിടിച്ച കിടത്തി ഉറക്കൂ
ആഹ് ഒന്നാമത് സ്കൂളിൽ നിന്ന് വന്നെന്റെ ആ ക്ഷീണത്തിൽ വേഗം ഉറങ്ങയും ചെയ്യും പിന്നെപ്പ രാത്രിയായില്ലേ പിന്നെ അതിന്റെ ആവശ്യം ഒന്നുമില്ല പിന്നെ വെക്കേഷനിൽ വെറുതെ ഇരിക്കുമ്പോൾ ചടപ്പേക്കാരം അപ്പോൾ എന്തായാലും ടി വി പൈസ കയറ്റും ആ അല്ലത് ഫോണിൽ മാത്രം നോക്കിരിക്ക
ആഹ് ആഹ് അതാണ് അതാണ് പിന്നെന്ന് പറയുമ്പോ ഫോണ് ആള് വീതം ഫോണൊന്നും ഉണ്ടാവില്ല ഈ കുഞ്ഞി പിള്ളേർക്ക് ഫോണുല്ല അപ്പൊ പിന്നെ നമ്മുക്ക് കാണാൻ പറ്റൂല ഫോൺ ഇണ്ടാവുള്ളു ആഹ് അതാണ്
ആഹ്
അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഇപ്പ എന്താ ഇപ്പൊ അവരൊക്കെ എന്താ ചെയ്യണേ പഠിക്കണോ അതോ കളിക്കണോ ഇ പ്പൊ അവരെന്താ ചെയ്യണേ അനിയ അനിയത്തിയ അനിയന് ഒക്കെ
കളിക്കുണു പഠിക്ണു ഒക്കെ നടക്കണ്ട്
എങ്ങനെണ്ട് അപ്പൊ കോളേജ് എങ്ങനെയുണ്ട് പഠിക്കാൻ
ആഹ് കൊഴപ്പില്ല കൊഴപ്പില്ല
ആണല്ലേ ഉം ആഹ് അപ്പൊ എങ്ങനെ വീടിന്റെ അടുത്ത് തന്നെയണോ
അല്ലല്ല ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് യാത്ര യാത്ര ആ കൊറച്ച് ദൂരുണ്ട്
ആഹ് ആഹ് എങ്ങനെ അതാണാ ഇഷ്ടം അതോ
അതല്ല ഞാന് ഇതിൻ്റെപ്പം ഒരു കോഴ്സ് ചെയ്യ്ണ്ടേ അപ്പം അങ്ങനെ ആഹ് ആഹ് അപ്പൊ കൊറച്ച് ലോങ് ആയിട്ടുള്ള ആ കോളേജില്
അല്ല ആ ആവോ വേറെ രണ്ട് കോഴ്സ് അപ്പൊ അതെങ്ങനെ പ ടൈമിലാണോ ഇത് പഠിക്ക്ണേ
അല്ല അതിന്റെ കൂടെ രണ്ടു ദിവസങ്ങളിലാണ്
ഓഹ് അങ്ങനെ ആഹ് ഓഹ് അത് അപ്പൊ അങ്ങനെ ദൂരത്തില് വന്ന് അതവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ പോണം അല്ലെ ആഹ്
അതെ അതെ ഹലോ ഹലോ